ഹലോ ആഹ് കേക്കാം
ആഹ് ഞങ്ങള് നേരത്തെ ഒരു കോള് വന്നിട്ട് കട്ടായി പോയാരുന്നു
ആഹ് ആഹ്
ഉം ഞങ്ങളൊരു കല്യാണത്തിന്റെ വർ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കയാണ്
ആഹ് ആഹ്
ആഹ് പുടവ കൊടുക്കൽ ചടങ്ങായിരുന്നു അതിന് വന്നേക്കുവാ കല്യാണം രണ്ട് ദിവസം കഴിയും പുടവ കൊടുക്കൽ ചടങ്ങുകളുമായിട്ട് ഇങ്ങനെ ഉം എത്തിയിരിക്കുന്നു
ആഹ് ആഹ്
പിന്നെ ഫുഡോക്കെ കഴിച്ചോ
ആഹ് ഫുഡൊക്കെ കഴിച്ചാരുന്നു ഇയാളോ
ഞാൻ കഴിച്ചു
ഉം ഉം എന്താ സ്പെഷ്യൽ ഇന്ന്
സ്പെഷ്യല് ചൂരക്കറിയും സാമ്പാറ് പുളിശ്ശേരി അച്ചാറ് അവിയല് എല്ലാരും ഉണ്ടായിരുന്നു കല്യാണ വീടല്ലേ അപ്പൊ സദ്യ എന്റെ കൂട്ടത്തില് പിന്നെ സ്പെഷ്യല ആായിട്ട് ചൂരക്കറി
ഉം ഉ എവിടെ ചന പിന്നെ മാങ്ങച്ചാർ തോരൻ പുളിശ്ശേരി ഒക്കെ ഉണ്ട ആായിരുന്നു
ആഹ ശരി മീനൊന്നും കിട്ടീല ആ സണ്ട ആയത കൊൊണ്ട് ചിക്കൻ ആയത് ആ